ഹലോ കേക്കാവോ കേക്ക്‌ന്ന്ണ്ടോ
ആ ഇണ്ട്
പിന്നെന്താ വിശേഷങ്ങളൊക്കെ
നല്ല വിശേഷം
കാലാവസ്ഥയൊക്കെ എങ്ങനെണ്ട്
കാലാവസ്ഥ ഇന്ന് വെയ്ലാ
ഉം നമുക്കിവടെ കാലാവസ്ഥ രാവിലെ മഴയാ
ഏഹ്
രാവിലെ തന്നെ മഴ തൊടങ്ങീറ്റ്ണ്ട്
ആഹ് ഇതെന്താലും ഈ ന്നൊക്ക വെയിലാ
ആഹ് മഴ തൊടങ്ങീതോണ്ടെന്നെ പെട്ടെന്ന് തന്നെ എല്ലാർക്കും ജലദോഷോം അസുഖങ്ങളൊക്കായി
തെന്നെ മറ്റ
ആഹ് മഴയാണ് സ്കൂളൊക്ക തൊറന്ന് തൊടങ്ങാനുള്ള എല്ലായോ
സ്കൂള് ടെസ്റ്റ് പുസ്തകെന്നെ സ് സ്കൂള്ന്ന് കിട്ടൊല്ലോ ബാക്കിയെല്ലാ സെറ്റാക്കണം നോട്ട് പുസ്തകം
നമുക്കും അങ്ങനെ തന്നെ മഴ കൊള്ളാനായിട്ട് എടയ്ക്ക് മഴയൊന്ന് നനയേണ്ടി വന്നു അപ്പൊ അത് ശെരിക്കങ്ങ് പിടിച്ചു ജലദോഷായി മരുന്ന് കഴിച്ചോണ്ടിരിക്കുവ രണ്ടൂസായിട്ട് ഇനിയൊന്ന് കൊറച്ച്ട്ത്തില്ലെങ്കിൽ ഇനിയിപ്പോ സ്കൂളിലെ പരിപാടിയുടെ കൂടത്തിൽ ഓട്ടാവുമ്പോ പാടാവും
ഉം
ടെക്സ്റ്റ് ബുക്ക് ഒക്കെ കിട്ടി ഞങ്ങൾക്കും ഇനിപ്പോ എല്ലാം ബാക്കിയുള്ളതൊക്കെ അറേഞ്ച് ചെയ്ത് എല്ലാം ഒന്ന് അടുക്കി പെറുക്കി എല്ലാം പൊതിഞ്ഞു പെറുക്കി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിക്കണം
ഉം പത്തു ദിവ ആഹ് ചായ കുടി കഴിഞ്ഞു കാപ്പി കുടിക്കാറ് ആയോ
കാപ്പിക്ക് ഇവടെ ഇച്ചിരി കഞ്ഞിയും പയറും ആയിട്ട് വെച്ചു ഇന്ന്
ആഹ് സുഖമില്ലാത്ത കൊണ്ടല്ലേ
ആഹ് അ സുഖമില്ലാത്തോണ്ട് ഉച്ചക്കത്തേക്ക് വേറെ ആക്കും എന്നാലും കാപ്പി അങ്ങനങ്ങ് പോട്ടേന്ന് ഓർത്തു
ഉം നമ്മള് ഓട്ടട കുടിച്ചു
കാപ്പി ആഹ് രാവിലെ തന്നെ കഴിക്കൂല്ലേ
രാവിലെ ചായ കുടിക്കുക ചായ
ആഹ് മക്കളൊക്കെ
മകളുണ്ട് ഉം വേൾഡ്
മൂന്ന് പേരാ
ഉം
എനിക്കും അതെ മൂന്ന് പേരാ മൂന്ന് പെമ്പിള്ളേരാ
ഉം
എന്തോ
രണ്ടു മോനും ഒരു മോളും
ആഹ് എനിക്ക് മൂന്ന് പെൺപിള്ളേരാണ് ചെറിയ മക്കളാ മൂന്നില്
അല്ലാ ഇംഗ്ലീഷാ ഇംഗ്ലീഷ് മരുന്നാ
ഇംഗ്ലീഷമരുന്നാ മേടിച്ചു പിന്നെ ആവി പിടിച്ചു
ഉം ഈ മഞ്ഞപ്പൊടിയും ങ്ങാനും കുരുമുളക് പൊടിയൊക്കെ കൂട്ടി വെച്ചാൽ മതി അതാണ് സുഖവും നാടൻ മഞ്ഞപ്പൊടി ഉണ്ടെങ്കിലേ നാടൻപ
ആഹ് ഉണ്ട് ഉണ്ട് പച്ചമഞ്ഞള് പൊടിയൊക്കെ ഉണ്ട്
ഉം ക്രിഷിയുള്ളയാ
നിക്ക് ചക്കയൊക്കെ ഉണ്ടോ ആഹ് ചക്കയും മാങ്ങയും തേങ്ങുയും ഒക്കെ ഉണ്ടോ
ഓ ചക്ക ഇഷ്ടം പോലുണ്ട് പക്ഷെ മൂത്തില്ല എ ഇണ്ടാവണേ ഉള്ളൂ മാറ്റത്തെ ആവുള്ളു ഇപ്പൊ
ആഹ് നമുക്ക് ഇടക്ക് ഓരോന്ന് കിട്ടി
ഉം തേങ്ങ കുറവാണ് നല്ല വില ഉണ്ടല്ലോ തേങ്ങക്ക് കുറവാണ്
ആഹ് അതെ അതെ തേങ്ങ നമുക്ക് വില കൊടുത്ത് മേടിക്കണം തേങ്ങയില്ല പിന്നെ ഇടക്കൊക്കെ ഓരണവൊക്കെ തെങ്ങേന്നൊക്കെ വീണ് കിറ്റിയാലൊക്കെ ആയി എന്നുള്ളതേ ഉള്ളു അല്ലാതെ കറിക്കൊക്കെ വില കൊടുത്ത് തന്നെ വാങ്ങിക്കണം
ഉം വാങ്ങന്നെ നമ്മളാവശ്യ
ഉം ആഹ് ഇവിടെ അങ്ങനെ കിട്ടാറില്ല
ഉം കൊറച്ച് ഉള്ളപ്പൊ വെളിച്ചണ്ണ ആക്കും അടിച്ചിട്ട്
പിന്നെ ചക്കയാണേലും ഇങ്ങനെ ഇടനികത്തി പോകും മാങ്ങ ഉണ്ടാവും
ഉം മാൻ
ഉം അച്ചാറക്കെ വെച്ച് വെക്വോ?
മാങ്ങേ
ആഹ്
ആഹ് ഇപ്പം പൈത്തില്ലേ പൈക്കണേന്റെ മുന്നേ അച്ചാറൊക്കെ ആക്കിനി.
മ് മ് അവിടെ നമുക്ക് പഴ്ക്കാൻ തുടങ്ങിട്ടില്ല.
ല്ലേ ഇവടെ കഴിഞ്ഞ് ലാസ്റ്റ് എത്തി.
ഉം ചെൻചെക്കെ തുടങ്ങാനൊക്കെ ആയിട്ടേ ഉള്ളൂ അപ്പൊ ചെറിയ പുളിപ്പോടൊക്കെ കൂടി വൈകിട്ട് ഇട്ട്ക്കെ അച്ചാറൊക്കെ ഇട്ട് വെ ക്കുവല്ലോ-
എന്തു മാങ്ങെ നാട്ടുമാങ്ങെ
ആഹ് കാ ഇതുണ്ട് മൂവണ്ട മാങ്ങ-
മൂവണ്ടൻ ഉം നല്ല വലിപ്പം ഉണ്ടാവൂല്ലേ?
ആഹ് അത്യാവശ്യം നല്ല വലി മുണ്ട് പിന്നെ മഴയായി തൊടങ്ങി ജൂണൊക്കെ ആയായ് ഒരു പത്ത് ദെവസൊടൊക്കെ കിട്ടും. അത് കഴിഞ്ഞാ പിന്നെ പുഴുവാകും.
ആഹ് മഴ പ് നന്നാവൂല ഇഞ്ഞ്
ഉം ഉംഉം.. ഉച്ചക്കെക്കേന്തായിനി?
ഉച്ചക്കകേക്കാ മീന് മീൻ വന്നാലേ ഇലേ വരും.
ആഹ് അഹ്.
ഇന്നലെ പച്ചക്കറിയായിനി. അപ്പട്ടവലം പരിപ്പ്. ഉരുളക്കെങ് ഒക്കെ കൂടി വെച്ച് കുട്ടികൾക് മീനട്ടോ- പച്ചക്കറി ഓരോ ദിവസൊക്കെ കൂട്ട് പപ്പടം പോലും.
ഉം.
നമ്മക്കും പച്ചക്കറി
മീനൊക്കെ കൂ
മീന് മീനും വല്ല്യാ ത കൂട്ടും എന്നാലും വല്ലിയ താല്പര്യം ഇല്ല ച ചി ക്കനൊക്കെ ആണെങ്കിൽ വേച്ചിരി ഇഷ്ട്ടാ-
ഉം.
പിന്നെ താല്പര്യം ഇല്ലാത്ത കേസ്കേട്ട മീനൊക്കെ മീന എല്ലാം മേടിക്കും കേട്ടോ മീനെല്ലാം മേടി പക്ഷെ എന്നാല അവർക്കിഷ്ടം അവർക്കതും പറഞ്ഞോണ്ട് അവർക്ക് കഴിക്കൻ ഇഷ്ടം ചിക്കന.
ഉം ഇവിടിം അങ്ങതന്നെ-
ക്കന എപ്പളെ വന്ന് കഴിച്ചോളും
ഉം കഴിപ്പും പോക്കുക്കെ ഒരുപോലെയ- അല്ലെങ്കിൽ നമ്മളങ്ങനെ കുത്തി നിറച്ച കുത്തി എന്തോ? ആഹ് ചെറിയ ആള് യു കെ ജി ഒരാള് മൂന്നില് ഒരാള് പോകാറായിട്ടില്ല.
ആഹ് ചെറുതാലെ
ഉം അവ്ടം
യെട്ട്യിരത്തി പന്ത്രണ്ട് വയസ്സ് ഒമ്പത് വയസ്സു പിന്നെ അഞ്ചും
ആഹ് ഓർക്കണ ശരിയാ.
ഉം.
വഴക്കുണ്ടോ തമ്മില്
ആഹ് പിന്ന മോന
മ്മ്
പണ്ട് മീ പിടിക്കാൻ പോയിന് വെർതെ നിക്കൂല മൊബൈല് കുറേ കാണ്ണും
ഉം
ഇടക്കപ്പ മീൻ പിടിക്കാൻ പോണം മൂന്ന മാസമായി
ഒത്തിരി വെള്ളം വെള്ളമൊക്കെ ഉണ്ടോ കിട്ടുവോ മീനെ
ള്ളട്ടന് വള്ളേള്ളൂ മീൻ കിട്ടുവൊന്നുമല്ല വെുതെൈമങ്ങ ചെറിയ മീനൊക്കെ കിട്ടുള്ളു അത്ര നല്ല അറിയും വേണം പിടിക്കാന്
ഉം ആഹ ഇങ്ങനെയൊക്കെ പോയി പോയി ഒക്കെ വെള്ള ഒന്നുമ ഇല്ല പിന്നെ സാര ഇല്ലേ
ആഹ് കുറച്ച ഞാൻ പോയിഒക്കല എന്നാലും പോയിക്കിയാ ന പോരാ പേടിയാണ് കുറച്ച് വെള്ളംള്ളം എന്നാലും പേടിയാണ് പോഓലെ ഇറങ്ങിയാലുംള്ള
ആഹ്
ചൂണ്ടാലും ഇണ്ടതാ ചെയ്യാം
ഉം ഒരു സന്തോഷം അവർക്ക്
മൊബൈലന് വന്ന് കൊറച്ച മൊബൈലിന് കൊറച്ച് റസ്റ്റ് ഉണ്ടാാവും
ഉം ആ അത തന്നെ ഇവിടെ പിന്നെ ഞാൻ മൊബൈൽ അങ്ങനെ കൊടുക്കൂല കാരണം ഒരാൾക്ക് കൊടുത്ത ഒരാൾക്കായി അടിയായി ബഹളായി പിന്നെ ടിവിയിൽ വെച്ച് കാർട്ടൂൺ കണക്ഷൻ ചെയ്ത് കൊടുക്കും ന ആ അങ്ങനെ ഒന്നും പറ ആഹ് ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ പറയണ പോലെ എല്ലാം ഉണ്ട് ഫോണിൽ തപ്പച്ചിരുന്നേരം കാണണോങ്കിൽ കാണും കുളിക്കാനൊക്കെ കേറുമ്പം പിന്നെ വേറെ ഏറ്റളേദന്നെന് പറഞ്ഞാൽ ഒന്നും നമുക്ക് പറ്റില്ല അത്തേക്ക് ചെപ്പോ ഇച്ച നേരക്കെ വെച്ചു കൊടുക്കും എല്ലാം ഉണ്ട് കേട്ടോ ഒന്നും ഇല്ലാന്നല്ല
ഉം കൊറച്ചു തവണക്കെ കണ്ടോട്ട നിയന്ത്രണം ഇല്ലാതെ തണാണ് നമ്മള് നോക്കുമ്പ എന്ത നോ നമ്മക്കിപ്പ ഇതില്ലാ വിവരങ്ങൾ പറയത് വാട്സആപ്പ് സോഷ്യൽ മീഡിയല്ലേ
ഓഹ്
പത്രം അങ്ങനെ ഒന്നും ഇപ്പല്ലല്ലോ ഉണ്ടാവ
ആഹ് ആ ഇനിയിപ്പോ ഏതായാലും പത്ത്ു ദിവസം ആവുമ്പോത്തേക്ക് പോക്കോളും സ്കൂളിലേക്ക്
ആഹ്
ഇപ്പൊ ചെറിയൊരാശ്വാസംമാവും ഇനി രാവിലെ പോയാ വൈകുന്നേരം വരെ
ആഹ് ആഹ്
അത് കഴിഞ്ഞ് വരുമ്പോ ഉള്ള പരിപാടിയൊക്കെ അല്ലേ ഉള്ളൂ പഠിച്ചോളോ
മോള് പഠിക്കും മോന് മടിയാ
ഉം
തിരെ പുസ്തകം നോക്കട്ട പഠിക്കണതെ ഉള്ളൂ
ഉം ആ പിള്ളോരൊക്കെ തന്നെ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കൂ
ഉം എറ തോന്ന താല്പര്യം
അവർക്ക് അവർക്കവരുടേതായ ലോക വാണല്ലോ?
ഉ ചാർക്കോളക്കെവെട്ടി ബസ്സ്ണ്ടാകാ ശീറ്റ് കീറി കണക്ഷൻ കൊട്ക്കാ അങ്ങൻത്തൊക്കെ
ബ്ബഹജ്ജ്ജ് ഫ്ഫ്ഡ്‌സ്സ്സ്ഡ് ഇവിടെ പിന്നെ നമക്ക് പെംപിള്ളാരായത് കൊണ്ട് പിന്നെ ഈ പറയുന്നപോലെ വല്ല്യാ എടങ്ങേറില്ല പിന്നെയെന്നാലും ഉണ്ടോന്നോയ്ച്ചാ ഒണ്ട് അങ്ങോട്ടിങ്ങോടും പിടിയും വലിയും കാ ഒച്ചിം, ബഹളവും, ഗുസ്തിയും, ചെറിയാളെം കൊണ്ടാണേ ചെറിയാൾക്ക് മൂത്താൾക്കാര്ടെ ക്കെ വേണം അപ്പതവർക്ക് നശിപ്പിച്ചു കളയൂല്ലോ? അറിയത്തില്ലല്ലോ സൂക്ഷിക്കാൻ അപ്പ അങ്ങനെ വരുമ്പോയെടുത്തു പിടിച്ചൂന്നും പറഞ്ഞോണ്ട് അതാർച്ചയാവും, ബഹളാവും
ഉം ചെലപ്രായത്തില്ണ്ടാവല്ലോ?
ആഹ് പിന്നെ നമ്മളത് പരിഹരിക്കാൻ പോണം നമ്മടെ പണി നടക്കൂല മീൻ വെട്ടോ എടുക്കോക്കെയാണെങ്കി കറച്ചയും കൂച്ചയും അങ്ങനെയെക്കെ ആ പിന്നെയേതായാലും പത്ത് മാസം സമയം നമ്മള് പത്ത് രണ്ടു മാസം സമയം നമ്മള് യിനിയിപ്പോ വളരെ ചുരുങ്ങി ഇനി പത്തം ദിവസം കൂടെയൊക്കെല്ലേയൊള്ളൂ
ഉം
അത് നമുക്ക് എങ്ങനേലുവൊക്കെ സമാധാനത്തില് പറഞ്ഞു വിടാം വെക്കേഷൻ ടൂറൊക്കെ പോയോ?
ഇല്ല
ആഹ് അടുത്തെവിടെയെക്കെ?
ഇപ്പ നാട്ടില്ലാത്തോണ്ട് പോവില്ല അടുത്തൊക്കെ പോയിന്നു
ആഹ് നമ്മള് അടുത്തൊക്കെ ഒരു ദിവസമൊക്കെ ഉള്ളതായിട്ടൊക്കെ ചുമ്മാതെ അങ്ങോട്ടുങ്ങോട്ടുവൊക്കെ പോയി പിന്നെ ഫെസ്റ്റ് കാര്യങ്ങളും, പെരുന്നാളും, കല്യാണങ്ങളും ഇഞ്ഞിപ്പൊ പെരുന്നാള് വരെല്ലേ?
ആഹ്
ഓഹോ
പെരുന്നാളാവാനായല്ലോ
അതെ പെരുന്നാളും കൂടെ തീരു ഈ ഈ വർഷത്തെ ഈ പെരുന്നാളുവങ്ങ് തീരുവാ ഡ്രസ്സൊക്കെയെടുത്തോ?
ഓ ഡ്രെസ്സൊക്കെട്ത്ത് ഓൺലൈനില്ട്ത്തെക്ക പൊർത്ത് പോവാൻ ബുദ്ധിമുട്ടായോണ്ട് ഓൺലൈൻ വെര്ത്തിച്ചെല്ലോം
ഓഹ്
മറ്റേ ചെറിയ പെരുന്നാളിന്ടുത്തീനി പിന്നെ അങ്ങനൊക്കെ മതി
ആഹ്
രണ്ട് മാ രണ്ട് രണ്ടരമാസത്തെ ക്യാപെല്ലെള്ളു
ആ നമ്മളും അതെ കല്യാണങ്ങൾക്കും, പെരുന്നാളിനുവൊക്കെ അങ്ങോടുയിങ്ങോട്ടുവൊക്കെ മാറി തിരിഞ്ഞൊക്കെയെടുത്തോണ്ട് ഇപ്രാവിശ്യം ഇനിയെടുക്കുന്നില്ല വിചാ രിച്ചു പിന്നെ ഒരു തലയത്തോണി ഒരു ഷോളാങ്ങാനും ഒക്കെന്തേലുവൊക്കെ വെല്ലോം പിനിയിപ്പ മക്കൾക്ക് ഇനിയിപ്പോ ഒത്തിരി എറങ്ങണവല്ലോ?
സന്തോഷാണല്ലോ അന്ന് അന്നൊന്ന് മാറ്റോൾക്ക് രാവിലെന്നെ കുളിച്ച് മാറ്റിയ ചെറിയ മക്കളാവുമ്പോ അയിന് വേണ്ടി ഒപ്പിച്ചതാണ് ഓൺലൈനായുമ്പോ
ആ ആ ഇവിടെ അങ്ങനെയൊക്കെ തന്നെ എല്ലാം മൂന്ന് പേർക്കും ഒപ്പിക്കയും വേണ്ടേ
പെൺ പിള്ളാരെ ഡ്രസ്സൊക്കെ ആകുമ്പോ ഭയങ്കര വെലീം
ആ ആ
ചുമ്മാ ഒന്ന് മേടിച്ചാലും ഭയങ്കര വെലയ
ഉം ഓൺലൈൻ പോ ഞാൻ ഓൺലൈനിമക്ക് തിരിഞ്ഞെ
ഉം ഓൺലൈനി ഞാനും എടുക്കും എല്ലാം എല്ലാം എടുക്കും എടക്കൊക്കെ കാണുന്നത് നല്ലതാ തോന്നുന്നത് മാറിയെടുക്കും
ഉം